കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് പറയൂ എന്തൊക്കെയാ വിശേഷം നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു ഉം ഫുഡൊക്കെ കഴിച്ച് കിടക്കാണ്
ആ ആ ഇന്നെന്തായിരുന്നു സ്പെഷ്യല്
ഇന്ന് ബീഫ് ഇണ്ടായിരുന്നു ചോറ് സാധാരണ ചോറ് തന്നെയായിരുന്നു
ബീഫ് കറി ആയിട്ട് വെച്ചൊ എരിവൊക്കെ ഉള്ളതാണോ
ആഹ് ഞാന് അധികം എനിക്ക് അധികം എരി പറ്റൂല്ല എനിക്കും മക്കൾക്കും അധികം എരി പറ്റൂല്ല ഒരു ഭാഗത്ത് എരുവേ പറ്റൂള്ളൂ അധികം ഒരു തുഞ്ച് അധികം ആയാല് മക്കള് പിന്നെ കഴിക്കൂല എന്തിനാണ് ഉമ്മച്ചിയെ ഇത്രയും എരി ഇട്ടിക്കണ ഇത് തിന്നാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് എരി വലിച്ചിട്ട് നടക്കും നാവൊക്കെ പൊറത്തൊക്കെ ഇട്ട് ആ പറഞ്ഞ് നടക്കും ആഹ് തീരെ എരു പറ്റൂല മക്കക്ക്. ഉം ഒര് എനിക്കേ പറ്റൂല പിന്നെ അപ്പൊ മക്കക്ക് തീരയും പറ്റൂല. അവിടെ ഞങ്ങൾ തറവാട്ടി ലായിരുന്നന്ന് ഉമ്മ വെക്കുമ്പോൾ ഉമ്മാക്ക് നല്ല എരുവാണ് നല്ല ചു പ്പൊടി വേണംന്ന് പറഞ്ഞിട്ട് ഉമ്മ നല്ല എരിട്ട് വെക്കുവാരുന്നു. ട്ട് മക്കളൊന്നും കഴി ച്ചിരുന്നില്ല ഇപ്പൊ അവരെ ഇഷ്ടത്തിനാവല്ലേ?
ആഹ് മക്കളൊക്കെ സ്കൂളിൽ പോയോ?
പോയെ
പണിയെല്ലാം ഒതുങ്ങീട്ടിരിക്കാല്ലെ?
പണിയെല്ലാം ഒതുങ്ങി. പിന്നെ കുറച്ച് റെസ്റ്റില. ഇല്ല ഇപ്പ മഴയില്ല ഇന്ന് മഴ പെയ്തിരുന്നു. കൊറെ പ്രാവശ്യം ഇപ്പ മഴ ഇല്ല ഉം ഇപ്പ തൂങ്ങി നിക്കുന്നുണ്ട്.
ആഹ് ഇവിടെ രാവിലെ പെയ്തിരുന്നു. പിന്നെ വെയിൽ വന്നു പിന്നെ ഇതുവരെ മഴ പെയ്തില്ല ഇനി എന്ത വന്നന്ന് അറിഞ്ഞില്ല വൈകുന്നേരം. ആഹ് ഇപ്പൊ നല്ല വെയിലുണ്ട്.
ആഹ് ഇപ്പൊ ഏറെ കൊറെ പകല് വെയില് കിട്ടുന്നുണ്ട്ല്ലേ?
ആഹ് കുറച്ചുസം കൊണ്ടും മൂന്നാല് ദിവസം കൊണ്ടും കിട്ടുന്നുണ്ട്.
ആഹ് ആഹ് ആഹ് രാത്രി പെയ്താലും അങ്ങനെ ആകുമ്പോ ഒരു ആശ്വാസമാണ് രാത്രി മഴയാണെങ്കിലും പകല് വെയിലാണെങ്കിലേ
അതെ എടക്ക് മഴ തുടങ്ങിയ സമയത്ത് രാത്രിയും പകലും എല്ലാം മഴയായിരുന്നു
പെടി തോന്നിയിരുന്നുട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ദുരിതങ്ങൾ ഉണ്ടാവോ എന്ന് വിചാരിച്ച്
ആഹ് അതെ ഇപ്പൊ കൊറച്ച് ദിവസം കൊണ്ട് വെയില്ണ്ട് പകല്
ഉം ഉം ഇതിന്റെ ഇടേൽ രണ്ടു ദിവസം ഭയങ്കര വെയിലും ചൂടും ഉണ്ടായിരുന്നു അവിടെ ഇണ്ടായിന്നോ
ആഹ് ഇണ്ടായിരുന്നു ഇണ്ടായിരുന്നു
ഭയങ്കര ചൂട്
ചൂട് അതെ നല്ല ചൂടായിരുന്നു നമുക്ക് പകല് മറ്റേത് ഫാനൊക്കെ ഇട്ട് നമുക്ക് ഇരിക്ക അങ്ങനെ പോലും ഇരിക്കാൻ പറ്റാത്ത ഒരു ചൂടായിരുന്നു
ഫാന ഇട്ടിട്ടൊക്കെ ഫാനന്നൊക്കെ ചൂടുകാറ്റ് വരുന്ന പോലെ തോന്നിയിരുന്നു
അതെ ഇപ്പം പക്ഷെ വലുതായിട്ട് ചൂടല്ലെങ്കില് നല്ല വെയിലുണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രാവിലെ രാവിലെ മഴ പെയ്യുന്ന്ണ്ട് എങ്കില് വെളുപ്പിനെ പുളർച്ചയൊക്കെ പെയ്താലും വല്ല്യ പ്രശ്ന ഇല്ലല്ലോ
ഉം ഉം ഉം
ഇപ്പൊ ആകയില് നമുക്ക് വെയിയില് കിട്ടിയില്ലെങ്കില് നമ്മടെ കാ കദ്യങ്ങളെല്ലാം കൊഴയും
ആഹ്
ഒരു പണി നടക്കത്തി
നടക്കത്തില്ല നമ്മുടെ തുണികള ഒണങ്ങാനും കുട്ടികൾക്ക് സ്കൂൾ പോവാനുംന്നൊക്കെ ബുദ്ധിമുട്ടാ പണിക്ക് പോകുന്നവരുടെ
അവിടെ ഇൻവെർട്ടർ ഉണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് അതുകൊണ്ട് കറണ്ട് പോന്ന പ്രശ്നം അറിയത്തില്ലല്ലേ ആഹ് ഇവിടെ നമുക്ക് ഇൻവർ ഇല്ലാത്തത് കൊണ്ടാ ഇതരു പ്രശ്ന ആ അതെ അതെ കുഞ്ഞുങ്ങള് നമുക്ക് വലിയ പ്രശ്നം വന്നില്ലേ കുഞ്ഞുങ്ങ ചൂട് കാറ്റ് എത്ര തണുപ്പാണ്
ഇപ്പത്തെ ആഹ് വാണല്ലോ ഇപ്പത്തെ മക്കൾ അങ്ങനെണ് എത്ര തണുപ്പാണെങ്കിലും ന ഫാന് നല്ല ഫുള്ളിലിട്ടിട്ട് കറങ്ങണം ഫുള്ളിലിട്ട് കറങ്ങും വേണം എന്താ പൊതക്കും ചെയ്യൂല ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെ പൊതുവെ എല്ലാ മക്കളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്
ആതാണ് നമ്മൾക്ക് തണുപ്പാണെങ്കില് നമുക്ക് പൊതുവെ മഴ പെയ്യ ഫാലൂ ഇട്ട കഴിഞ്ഞാൽ നമ്മായിട്ട് താണുത്ത വെറച്ച് പൊതച്ച് കൂടി ആയിരിക്കും കിടക്കുന്നേ പക്ഷെ അവർക്ക് അതൊന്ന ഒരു
ആഹ് ഞാന് ഒറങ്ങ്ണ ടൈമിൽ പതപ്പ് പതച്ചു കൊടുത്താലും അത് എങ്ങനെയെങ്കില
ആഹ് ഇവിടെ അങ്ങനെയാ രണ്ടാൾക്കും നമ്മള് നമ്മുക്ക് തണുക്കുമ്പോ അയ്യോ അവർക്കും തണുക്കുമല്ലോ എന്ന് വിചാരിച്ച് പൊതച്ചു കൊടുക്കും അവർക്ക് അവ പോല പ്രശ്നമല്ല
അ